ഞാന്
ഹലോ ആഹ് എന്തൊക്കെണ്ട് അല്ഹംദുലില്ലാഹ് സുഖം അങ്ങനെ പോണ് പെരും മഴേണ്
ആഹ്
നല്ല കാറ്റും മഴിം പേരങ്ങളെ വീട് തേച്ചീന്നു അതൊക്കെ പൊളിഞ്ഞാടി കൊ
ഇങ്ങക്ക് ഇതിനെടക്ക് സുഖല്ലാതായിന്നൊക്കെ പറഞ്ഞു എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞുന്നൊക്കെ പറഞ്ഞു
ആഹ് ഓപ്ഷൻ കഴിഞ്
ഉം ഉം
പോയ ഉണ്ടായിക്കാണ്ടേ
ഇപ്പന്തേങ്കിലു ആ ഓ
ആ നല്ലോം സാധാ പോവും പിന്നെ ഏഹ് നാലീസഞ്ചീസൊക്കെ നമ്മള് ശുദ്ധിയക്കോള്ളു അല്ലാത്ത ദിവസൊക്കെ
പി അയില് ഓപ്പറേഷൻ ചെയ്യാറില്ലേ
ആഹ് ഡോക്ടറേ കാട്ടിയപ്പോ ഡോക്ടറ്
ഉം
മൊഴണ്ട് മൊഴണ്ട് മൊഴ അത്യാവശ്യം തെറ്റില്ലാത്താ കാരണം സ്കാനിങ് ഇട്ത്തൊക്കാം പറഞ്ഞ് സ്കാനിങ്ട്ത്തൊക്കുമ്പോ
ഉം
പറഞ്ഞ് ഏതാലും മഞ്ചേരി ത്താ പോയിനി
ആഹ് ആഹ്
അപ്പൊ ഡോക്ടർ ഗുളിക ഗുളിക മാറിവെച്ച ഗുളിക തരാ മാറൂല്ല ഏതായാലും ഗുളിക വാങ്ങി പോന്നു എണ്ണൂറുപ്പ്യൊക്കെ ഒരു പത്ത്
ആ ഇരുനൂർ രൂപ പത്തു ദിവസത്തിന് അപ്പൊ എല്ലാ ദിവസത്തിന് എത്ര റുപ്യ ഇണ്ടാവും
ആ അത് പിന്നെ ഞങ്ങള് വേറെ ഡോക്ടറെയും കാട്ട് ആ പത്ത് ദിവസതിന് അത്ര വേണം പയിനാറാവുമ്പോ അമ്പതിനായിരം വരൂല്ലേ അതിന് പിന്നെ വേറെ ഡോക്ടറ കാട്ടി വെ അപ്പാ അവിടന്ന് ഉ ഇടവണ്ണ പോയി
ഉ അ
ഡോക്ടറെ ഒന്നൂടെ സ്കാനിങ്ങ് പറഞ്ഞ നിർത്തൻ പറ്റല അത്ര എന്തങ്ങാണ അപ്പപിന്നെ മേഘ ഡോക്ട കാട്ടലുംണ്ട് ഒക്കെപാട് അയണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു
ആ അങ്ങനാണ് പെട്ട അതുകൊണ്ടത് കഴിഞ്ഞ അല്ലെ അപ്പ അതൊണ്ട് എന്തേലും അതുകൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ
ബുദ്ധിമുട്ട്ണ്ട ഞമ്മക്ക് ഒരു ശേഷി ഉണ്ടാവില്ല കണ്ട മാതിരി ആദ്യിക്കര മാ നമുക്ക് പണിയെടുക്കാൻ കഴിയൂല ജോലിയിൽ ഏർപ്പെടാൻ കഴിയൂല ക്ഷീണകാലം
പെട്ടെന്ന് ക്ഷണിക്കാതല്ലേ ഒരു അവയവം പോകല്ലേ
ആ അതെ
അതാ മോയമാത്ര എടുത്തിട്ടുള്ള അത അവയവാ എടുത്ത്ഴിവാക്കിണോ
അല്ല മ മൊത്തത്ത് പോയിന് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരണ്ടേ സ്നം വരുന്നതൊക്കെ അതാണ്
ആഹ ആഹ്
ഭയങ്കര ഇടങ്ങേറാണ് ആദ്യം നമ്മുക്ക് ഒരു വീട്ടിലെ പണിക്ക് തുണക്ക് ആള് വേണ്ടിയെരുന്നു. പക്ഷെ ഇപ്പം ആള് വേണം ആളി നിക്കാൻ കഴിയൂല ആരെങ്കിലും ഒരാൾ കൂടാൻണല്ലോ അതി നമ്മള് ആദ്യം നമ്മുക്ക് ഒറ്റക്ക എടുക്കന്
ഉ
അത് പറ്റൂല എടുക്കുമ്പോത്തിന് കുഴങ്ങി കിടക്കും ഉ പിന്നെ പയസല്ല അയിമ്പയസ കഴിഞ്ഞില്ലേ
വിയർക്കലുണ്ടോ
ആഹ് വിയർക്കലണ്ട് ഒരു ചൂട്ന്ന് വ ഏത് മഴ പെയ്താലും ഉണ്ടാവും ഏത് തണുപ്പായാ ലും ഉണ്ടാവും ഒരു ക്ഷീണം ചൂടട്ട് വെരും
ആ ക്ഷീണം വന്നാആ ഇതുണ്ടാവും ആ വിയർപ്പ് ലെ ഇപ്പൊ ഫാൻനിർബന്ധമാണല്ലേ?
നിർബന്ധമാണ് ഫാന് ഉള്ള് ഇട്ട്ങ്ങാണ്ട് കിടക്കും പിന്നെ കൊറെ ക്ഷീണം മാറി കഴിഞ്ഞിട്ട് നമ്മള് ങ്ങിച്ചു രാൻ പറ്റു ഇപ്പോ.
ഉം ഉം
അങ്ങനെ കെടക്കും.
എന്നിട്ട് മറവിയൊക്കെഉണ്ടോ അത് എങ്ങനെ മറവിയൊക്കെ
മറവിയുണ്ട് ആ ഉണ്ടുണ്ട്ണ്ട് മറവിയുണ്ട്. ആ പറഞ്ഞന്നെ പറയും. ന്നിട്ട് ഇന്നെ കളിയാക്കും കുട്ടികളൊക്കെ ഒന്ന് പത്ത് നൂറേ എന്നൊക്കെ പറഞ്ഞ്ക്കെ കളി പറഞ്ഞ തന്നെപറയും. ഉം. അത് ഈ മയക്കിന്റെ മരുന്നിന്റെ സാഎന്നാ പറഞ്ഞ് കേട്ട്. മയ മയക്ക സൂചി വെക്കൂലേ
ആ മയക്കാൻ മടി ആയി ആയിരിക്കുവല്ലേ?
ആ ആ
ഞങ്ങളെ അയൽവാസിക്ക് ഇണ്ട് ന്ന് പറഞ്ഞാണ്ടെ അപ്പൊനീയൊന്ന് വിളിച്ചു നോക്ക് പറഞ്ഞോണ്ട് അങ്ങനെ വിളിച്ചതാ. എന്താ ചെയ്യണേ അങ്ങനെയൊക്കെ. അതിന് ഇതേ മാതിരിബ്ലീഡിങ് ആണ്.
ഉം.
ഇപ്പൊ കാണിച്ചു നോക്കുമ്പോ ചെറിയ മുഴകളാണ് പക്ഷെ കൊറേ കൊറേ കൊറേ ഉണ്ട് അപ്പം വെച്ചൊണ്ട് നി കാൻ പറ്റൂല ഇല്ലത് നല്ലേ ഇളത് നല്ലവെലുത്
എന്റെ മാതിരി ഉണ്ടാവും ചിലൾക്ക് വന്നേക്കാം.
ആ അത് മുന്തിരി കൊലല്ല വേറെ വേറെ ആണ്. വേറെ വേറെ ആണ്. ഒ ഒട്ടി കോണ്ടന്നു അല്ല. ഇതിന് പ്രായം ഒന്നു ആയിട്ടില്ലേ. ചെറിയ പെണ്ണാ. കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ന്ന് പ്രസവിച്ചിട്ടേ ഉള്ളു. അതില് പിന്നെ കണ്ടത്.
ആ
ഇപ്പ ഞമ്മക്ക് വിളിച്ച് നോക്കിയാ എന്താ അറിയില്ലല്ലേ ഇത് എന്താ എവിടെയാ നിങ്ങള് കാണിച്ചത് എന്ന് പറഞ്ഞേ?
എടവണ്ണെ എടവണ്ണെ
ഉം. കൊറേ ആയോ കണ്ട
ആ ഇപ്പം കഴിഞ്ഞട്ട് ഒരാറു കൊല്ലം കഴിഞ്. എന്നാലും അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോളും മാറിയില്ല.
ഉം ഉം അയിന്റെ ഇപ്പഴും ആറും കൊല്ലായിട്ടും മാറിട്ടില്ലല്ലേ?
ആറു കൊല്ലായിട്ട് മാറിയില്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. കുറവ് തന്നെയാണ് കൂടെ കൂടെ കുറവ് വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രായമാകുതോറും അതിന്റെതായ ബുദ്ധിമുട്ട്
അയിന്റതായ ഇതുണ്ടാവല്ലേ വേറെ എന്തേങ്കലുമൊക്കെ ഉണ്ടോ ഇങ്ങക്ക് എല്ലല്ലോ അതോ
അല്ല അതിന്റെ സ്ഥലം ഊരവേദന ഉണ്ടാവും ആ സൂചി വെച്ച സ്ഥലത്ത് ണ് വിചാരിക്കണേ എന്താ അറിയില്ല ഊര വേദനണ്ട്.
സ്റ്റിച്ചിന്റെ അവിടെ എന്തെലുമൊക്കെ പ്രൊബ്ലളം ഉണ്ടോ.
ഔടെ കാര്യട്ടൊന്നുല്ല
ഉം എന്തന്നായിട്ടതല്ലേ
ഉം.
അപ്പറത്തൂന്ന് ആ താത്തനോട് പറയണം അങ്ങനെ നല്ലതാണ് കുഴപ്പൊന്നുമില്ല ചെയ്ത് കഴിഞ്ഞാലല്ലോ
നമ്മള് വെച്ചുകൊണ്ട് നിന്‌ണ്ടെകില്ചെ കില് അതും പ്രശ്നംല്ലേ പിന്നെ വേറെ എന്തെങ്കിലും ആയാലോ
ആ ഈ മുഴ വലുതായ കണ്ടാല് ക്യാൻസറിനൊക്കെ ബാധിക്കല്?
ആ അങ്ങനെയാപറഞ്ഞേക്കുക.
ഉം ഉം ഇല്ലത് വേഗം കാണിക്ക്‌. ഉം
മേ കാണിച്ചാണ്ട് അതിന ചെലപ്പോ മരുന്ന് കൊടുത്ത മാറണ ആണെങ്കി മാറിക്കോളും.
ആഹ് ആഹ്
ത് പോവോലോ ഇന്റതന്നെ കൊറേ കഴിഞ്ഞാരേ ആഹ്
ഇത്താത്ത കൊറേ ആയി ഗുളിഗ കുടിച്ച ലൊടങ്ങിട്ട് മാറ്റല്ലാർ ഞ്ഞ്ങ്ങാണ്ടേ എല്ലോ ന്നും ചെയ്യണം ചെയ്യണം തന്നെർഞ് അപ്പൊ വേറെ ഡോക്ടർ കാണിക്കും വീണ്ടും പിന്നിം വേറേ വേറേ ഡോക്ടറെ അങ്ങനെ കാണിച്ച്ങ്ങാണ്ടേ ഇപ്പല്ലാം നിർബന്ധായിട്ടും ചെയ്യണംന്നാ പറിണത്
ന്നാ പെട്ടെന്ന് ചെയ്യാ ന്നാല് വെ നമുക്ക് പ്രായം കൂടുംന്തോറും ശേഷിപോവല്ലേ ഉം
ചെറിയേകുട്ട്യാളയ്റ്റേ
അപ്പ കുട്ട്യാളെ നോക്കാൻ വീട്ടിലാ രാള്ള് അയിന്റെ വീട്ടിലാരാള്ള്
ആ ഓല് വേറെ പോയിണ് വല്യ മോ ക്ക് പ്പോ അഞ്ചാക്ലാസ്സിലെ കെയ്കാരം രണ്ടാമത്തെ കുട്ടി രണ്ടില് അങ്ങനെ ആ ചെർതാണ് പിന്നെപ്പം രാ ചെറുത് രണ്ടയ് സൊക്കെവ്ണ്ള്ളൂ
ഉം അപ്പൊ ബുദ്ധിമുട്ടാണ് വേറെരെങ്കിലുംക്കണ്ട നോക്കാനാള് പോണ്ടിരും
ആ അപ്പൊഞ്ഞിങ്ങനെ വരയ്ക്കാരം ആൾക്കാര് പക്ഷെ കുട്ടീനെ ആലോയിച്ചിട്ടാണ് രണ്ടു വയസ്സാവണല്ലോള്ളൂ പാലൂടി ക്കള ട്ടിയാണ്
ആഹ് ആഹ് അപ്പബുദ്ധിമുട്ടാണ്
ഉം അയിന് എര്നിയന്റെ അസുഖുണ്ട് വയറിന്റെവിടെ
അത് ശരി അ
ഒറ്റക്ക് കയ്യോന്നറിണ് മ് ചെയ്യാ തോന്നുന്നുണ്ട്
ഉം
അയ്തിമ്മംപേകും തോന്ന്ണ്ട്
ആഹ്
ഏ ഓപറഷത്തി എന്നെ
അഹ് ശരി
ഷുഗറോ പ്രഷറോ അങ്ങനെന്തെലുക്കെണ്ടോ ഷുഗറോ കൊളസ്ട്രോളോ
അത്‌ന്നില്ല
ഉം ഉം
അയ്നിപ്പോ ടെൻഷനായിട്ടാ ന്ന്ണ്ട് പ്രഷർ നല്ലോ അടിച്ചിങ്ങനെ കേറ് പ്രഷർന്റെ മരന്നങ്ങനെ കുടിക്ക്ണ്ട്
ടെൻഷനാകുമ്പോ ഷുഗറും പ്രഷർ ഒക്കെ അടിച്ച് കേറും
ആ കേറും ല്ലേ ആ താത്താനോട് പറിണ്ട് ഞ്ഞ് ടെൻഷനാവണ്ടാറിണ്ട് പ്രഷറ്ന്റെ കുളിഗങ്ങനെ കു പ്രഷർ കണ്ടട്രോളയ്തോണ്ടി എരും പുളിയൊക്കെ പക്ഷെ ടെൻഷൻ കേറിയാ പി ന്ന് എരും പുളിയൊന്നും കൂട്ടി ട്ടാ തെ രെള്ളു
ആഹ് താനെ കേറും ഇൻക്കതെമാര്ക്കന്നെ ഇത് ട്ടസ്റ്റ് റ്റ് ചെയ്ത് ത് പെട്ടെന്ന് ഓപ്പറ ഷം മാണെപ്പം പ്രഷർ അടിച് കേറ്ണ്ട്‌ ഡോക്ടറർഞ്ഞ് പ്രഷർ അടി ഷുകറുണ്ടല്ലോ അതേമാരി ടെൻഷനവുമ്പം കേറോയ്
പെൻഷനാകുമ്പ കേറി അല്ലാ വേറ് തെ ഗുളിക കുടിച്ചുട്ടും കാര്യണ്ടാലേ കാരെ അങ്ങ ടെൻഷൻ കേറല്ലേ പ്രഷറ് കേറാൻ പാട് ണ്ടാലേയ്കാരേ പ്രഷർ ഒക്കെ നോർമല് ആ വണ്ടിരുല്ലേ ഇത്
ആഹ് ഒക്കെ നോർമലാണം അ ന്നെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കി പ്രശ്നാണ്
ഉം എല്ലാ ടെസ്റ്റും ചെയ്തിനോ
ആഹ് ഇൻക്ക് എല്ലാ ടെസ്റ്റും ചെയ്ത്ണ് പിന്നെ രണ്ടായ് കുട്ടിളർ ഞ്ഞ കാൻസറിന്റെ ടെസ്റ്റ്ന്നർഞ്ഞു അയ്ലുന്നു കുഴപ്പൊന്നുല്ല
അയ്ല്ലൊന്നും കോഴപ്പല്ല അല്ലേ. ആഹ് അത് തിരുവനന്തപുരത്ത്ക്ക് അയച്ചെടുക്കല്ലോ ഇന്ന്ട്ട് അത്.
ക്കച്ചുടുത്ത ഏതാനും തൈയ്ല് കുഴപ്പൊന്നുല്ല സാധാ ഗർഭാശയമുഴ തന്നെയാണ്.
പിന്നെ നിങ്ങളെ വീട്ടിലെ വിശേഷക്കൻന്താ.
സുഖന്നെ പീതാത്ത വിളച്ചപ്പെ അങ്ങന വിളച്ചതാ.
ആഹ്.
ശ്. കുട്ടിയൾഒക്കെ എവ്ടെ.
എങ്ങനെ.
കുട്ടികളൊക്കെ എവിടെയെ സ്കൂള് പോയി വന്നീല്ലേ?
കുട്ടികൾ സ്കൂൾക്ക് പോയ്ന്ന് സ്കൂള് വീട്ട് വന്ന് കളിച്ചാൻ പോയിന്.
ഏ ചായയോടി കഴിഞ്ഞോ?
ആഹ് ആഹ് ചായ കുട്ടിക്ക് ചായ വേണ്ടായിനു അവൻ ഫ്രൂട്ട്സ് ഒക്കെന്. ഇപ്പോ മാങ്ങന്ന് ആഹ് മാങ്ങന്നു
ആഹ് ഇവിടെയും വാങ്ങീണ്ന്ന് ആഹ് ഇന്ന് ഇത്തിലൊരു കുട്സെരാൻ പോയിനി രണ്ടര കിലോന്ന്. അയ്മ്പ രൂപ മാങ്ങക്കെ ഉം
ഇങ്ങൾ വാങ്ങിയോ കേടന്ന് ഒരുവ ഫുള്ള് കേടായിതിന്നാൻ കാഴിഞ്ഞില്ല. ക്ക ആഹ് കാണു
ഇന്ന് ഇന്ന് കമ്പം വേവിച്ച് വെച്ച്ണ്.
ആഹ്. അത് നല്ല വേവ്ണ്ടന്ന് ഇന്നലെ ഞങ്ങള് വാങ്ങിയ വണ്ടിയിൽ ഉണ്ടായിനി ആഹ്.
നമ്മള് അടുപ്പത്തിന്ന് വേവ ച്ചിട്ട് വേവണില്ല കുക്കറിൽ രണ്ട് മൂന്ന് വിസൽലൊക്ക അടിച്ചിട്ടാ വേവ്ണത് എന്നിട്ട്ന്ന എന്നാലും ചെറിയ ചെറിയ കലിയുണ്ട്.
അതെ അതെ അത് എന്താ മുക്കായിറ്റ ഓരോ നാട്ന്ന് പറച്ച്കാണ്ട് പോരല്ലേ.
ആഹ് മഴക്കാലക്കെ ആയിട്ടാണ് മഴ കലകുമ്പോ ചീയും വിചാരിച്ചട്ടാണ്ട് വോം മഴപെയ്താൽ കാറ്റടിച്ചല്ലൊക്കെ പോകല്ലോ അപ്പൊ വേൻ പറച്ച് കേറി.
അതന്നെയായിക്കാരം അതാണ് ആ വേവിൻ പ്രശ്നം വേര്ന്നെ
അയ്ന്ന് കഴിഞ്ഞല്ലത്തണാവോ വിളവ് തെറ്റിയാലും ഉണ്ടല്ലോ?
അഉണ്ടാവും.
ഇവിടെന്നലെ ഇപ്പ പൂള കൊടുന്നിന്ന് കഴിഞ്ഞകൊല്ലത്തെ പൂ പൂളാണോ. പോടോം വളിച്ചതന്ന പറഞ്ഞു വേവിച്ചിട്ടോരിങ്ങനെ ഒരു. കടിച്ചാൻ വെയ്ക്കാത്തോരു മതിരി രസഉല്ല കളങ്ങളെ ആഹ്. വെള്ളാം അബിച്ച്ക്കാണ്ട് രാസന്നല്ല.
അഹ് ശരി വേവില്ലാത്തതായാലും രസാണ് കഴിച്ചാ അങ്ങനത്തൊന്നും അല്ലെങ്കില്
ഇതൊരു രസല്ല കഴിച്ചില് നമ്മള് വെച്ചാണ്ടല്ലോ. ചിലത് അങ്ങനെവേച്ച രസം ഇത് യെങ്ങനെവേച്ചിട്ടും രസംല്ല ലാസ്റ്റ് യെന്നെ ഒഴവാക്കിക്കാ.
ഞാൻ ഇന്നിട്ട് ഇന്നലെ ചോറൊന്നും ഉണ്ടാക്കില്ലന്ന് പൂള ഉണ്ടല്ലോ വിചാരിചാണ്ട്. പൂള കോണ്ടാച്ചിട്ടുണ്ട് തിന്നാന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ കണ്ടത് പിന്നെ ചോറ്. വേവിച്ച്.
ഏ അത് ശെരി ചോറനെ വേണല്ലേ അവുധിതന്നെയ്
ഇല്ല അവര് ഇവിടെ കൊടന്നതൊക്കെണ്ട് പണിക്കാർക്ക് കൊടന്നത്
ഏഹ്.
പണിക്കാർക്ക് കൊണ്ട്ന്നത് ഒക്കെ ഇൻ ട്ടെയ്ൻ പിന്നെ കറിം വെക്കണ്ടേ മീൻ മത്തി കറി ഉണ്ടാക്കീന്.
ഐശെരി ഏഹ്.
അപ്പൊ പൂള കേട്ന്നും ചെയ്തല്ലെ. ഏതയാലും ഒഴിവാക്കി ഉം.
പിന്നെ ചോറ്ണ്ടാക്കേ
പിന്നെ ചോറണ്ടാക്കി പിന്നെ കുക്ക ഗ്യാസും കുക്ക് കുക്കറില്ലേ ഗ്യാസ് റൈസ് കുക്കറിൽ ആക്കിച്ചക്ക. ഒന്ന് തളിച്ച കരന്റ് അടുപ്പ്മേ ഒന്ന് തളിച്ചണ്ട് ന്നെ അര മണിക്കൂർ വെച്ചു വേം വേഗണ റേശം റേശംപിടിയത്തെ അരി അല്ലെ
ആഹ് ആഹ് ആഹ് കുട്ടി കരയ്ണെ എന്താ
കുട്ടിക്ക് മുട്ടായി അ പ്പൊ കടയിൽ പോയി വരിയാണ്. കാക്കയും കുട്ടിയും പോയി കൊറച്ച് മുട്ടായി ഒക്കെ വാങ്ങി, അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോ ഇഞ്ഞും മാണം
ആഹ്
വെക്കണ സ്ഥലൊക്കെ അവക്ക് അറിയാം അപ്പൊ ഞ് അവിടെ ണ്ട്ന്ന് പറഞ്ഞാണ്ട് ആ പല്ല് കേടരും താത്ത പറയ്ണെ കണ്ടു
ഉം ഉം